ആഹ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ മഴയുണ്ടോ ഇവിടെ
മഴ ഉണ്ടായിരുന്നു
ആഹ് ഇപ്പൊ നല്ല മഴ ഇവിടാ അതുകൊണ്ടേ ചോദിച്ചേട്ടാ
ആഹ
ആഹ പള്ളി കഴിണ സമയായപ്പ നല്ല മഴ
ആഹ നല്ല മഴ ഫുഡൊക്കെ
ഫുഡൊക്കെ നോമ്പൊക്കെല്ലേ അപ്പം ഉം ഇനീ വൈകുന്നേരം അടുക്കളേക്ക് കയറന്നള്ളൂ ഏർ വെള്ളയപ്പവും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് ഓർത്തിരിക്കുന്നു ചിക്കൻ കറി ഇരിപ്പുണ്ട് ഇന്നലത്തെ ഇനി വേണെങ്കി വല്ല ഇനി കൂടെ വല്ല മുട്ടക്കറിയോ പിള്ളേർക്ക് എല്ലാരും കൂടുല എല്ലാർക്കും ഈ എല്ല് ഉള്ളന്നും ഇഷ്ടമല്ല ചിക്കനാണെങ്കിലും നല്ല പീസ് ഇഷ്ടമള്ളൂ പിള്ളേർക്കെ കുട്ടികൾക്ക് അങ്ങനെ ഈ ഒരു പ്രത്യേകഅയിറ്റം കുട്ടികള ഈ പകല് മൊത്തം ഉറക്കവാന്ന ഈ ക്ലാസ് ഉള്ളപ്പോ ക്ലാസ്സിന് പോകും
ആഹ
രണ്ടാമത്തിനാങ്കിൽ എൻറെ വീട്ടില് നിക്കുവ എൻറെ വീട്ടിലാ
ഏ എന്ത
ഉ ആ ഞാൻ ഇവിടെ ഞാൻ തന്നെയാ ഇവിടെ എല്ലാം നോക്കി നടക്കണം നടത്തണുന്നത് എനിക്ക് തയ്യലൊക്കെ ഉണ്ട് അപ്പം വീട്ടിലും ജോലി ചെയ്ത് തയ്ച്ചും തീർക്കാനൊക്കെ ഭയങ്കര പാടാ ആ ആ ഹസ്ബന്റിന് ഒരു ആക്‌സിഡന്റ് ഹസ്ബൻഡന് ആക്സിഡന്റ് ഉണ്ടായേ അപ്പം അങ്ങനെ അതുകൊണ്ട് എല്ലാം പാടായോണ്ട് ഉമ്മ രണ്ടാമത്തന് എന്റെ വീട്ടില നിൽക്കണത് ആദ്യം മൂത്തവൻ നിന്നായിരുന്നു നമ്മ പഠിത്തം കഴിഞ്ഞപ്പ ഇങ്ങോട്ട് വന്ന് കൊറെ ആയപ്പ പ്പ രണ്ടാത്തവൻ പ്ലസ് ടു കഴിഞ്ഞപ്പം എന്റെ പാപ്പ വിളിച്ച അങ്ങോട്ട് പോയി ബാ ബാന്ന് വിളിച്ച് വിളിച്ച് അവൻ അങ്ങോട്ട് പോയി അവനും പ്ലസ് ടുവിൽ രണ്ട് വിഷയത്തിന് പോയിട്ടുണ്ട് അപ്പൊ അത് എഴുതിടുക്കഡാ എഴതിെടുക്കഡാ എന്ന് പറഞ്ഞാ കേക്കൂല്ല എന്നിട്ടീത്തവണ കഴിഞ്ഞ കഴഞ്ഞ ആഴ്ച പോയി വീട്ടിൽ പോയി പോയി പറഞ്ഞ എഴുതി എടുക്കാന്ന് പറഞ്ഞോണ്ടിരിക്കണോ പ്ലസ് ടു എങ്കിലും വേണ്ടെന്നും പറഞ്ഞു ആ മാത്സും ഫിസിക്സും
ഏ
അപ്പൊ ഏതിടുക്കാന്നൊക്കെ പറണ്ടിരിക്ക്ണു എങ്ങനെനും ഇങ്ങനെ വന്ന് ഏ ആർക്കും ഇത് പഠിക്കാൻ പോയി ഇനി എഴുതിയെടുക്കുംന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവ മാർസൊക്കെ അവൻ പഠിച്ച് ചെയ്ത് ചെയ്ത് പഠിക്ക
ആ ശത് പഠിക്ക ഏ
അങ്ങനെയൊക്കെ പിന്നേ അ കുട്ടികൾ എത്ര ഉണ്ട്
എനിക്ക് ഒരു ഒരാള്
ഒരാള് ആ ഓളായിരിക്കും കരയണല്ലേ ആൺകുട്ടിയോ പെൺകുട്ടിയാ
ആൺകുട്ടിയ
ആ- പിന്നെ പണിയൊക്കെയ്ഞ്ഞോ
ഓ പണിയൊക്കെ കയിഞ്ഞു
ഉം തനിയ തനിയേ ഉള്ള വീട്ടിലേ
അല്ല തനിയെ അല്ല
ഉം
വീട് പണി നടന്നോണ്ട്‌ക്ക്ണ്ട്‌ തറപ്പണിയൊക്കെ കഴിഞ്ഞ്
ഉം ഉം അടുത്ത് തന്നെയാണോ പണിയണേ ആ ദൂരോട്ടാ
ആട അല്ലദൂരോട്ടാണ് ദൂരം കുറച്ച് ദൂരം മുക്കാ ആണ്
ആ ആ പിന്നേ അപ്പൊ വാപ്പായും ഉമ്മായൊക്കെ വീട്ടിലുണ്ടോ
ഓ വാപ്പിമ്മക്ക് വിട്ടില്ണ്ട്
ഉം സഹോദരങ്ങളൊന്നുംല്ലേ ഒറ്റയ്ക്കാണോ ആ ആ ആ എല്ലാരും ഉണ്ടിലള്ളൂ കൊള്ളാവൊള്ളൂ ആരും
ആ
നമക്ക് അവര് അ ആ ആരും ഇല്ലാത്തപ്പോഴ നമക്ക് അതിന്റെക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവണേ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ ഷെയർയ്യാനും ഒരു വയ്യായിക വരുമ്പോഴേ അതൊക്കെ ഷെയറിയാനൊക്കെ കൂടെ വേണം ആൾക്കാർ കൂടെപ്പറപ്പ് വേണന്ന് പറയണത് ഇതാ ഉം ഇപ്പൊ എന്റെ ഹസ്ബൻറിന്റെ ഇത് വന്നപ്പം എൻറെ വീട്ടുകാരൊക്കെ നല്ല സഹായം ചെയ്തേ
ആ
അപ്പം ഇ തന്നെയാണെങ്കി നമ്മളൊന്നും അറിയ നമ്മളെ ആരു സഹായിക്കും നാട്ടുകരെടുത്ത് പോണ്ടി വരൂല്ലേ
ഏ പറയാണ്ടോ ഒരാൾണ്ടെങ്കി ഒന്ന് നോക്ക്ട്ടോന്ന് പറഞ്ഞ ഞ് നമ്മക്ക് പോവാലോ
ആ മക്കളെ ആണെങ്കിലും വീട്ടിലേൽപ്പിച്ചിട്ട് നമ്മക്ക് എല്ലാത്തിനും പോന്ന നടക്കാവല്ലോ ഒന്നും നോക്കണ്ട ഉം വഴക്കൂടിയൊക്കെ ഇങ്ങനെ സഹദരങ്ങള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് ഇപ്പ ആൾക്കർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഇപ്പ ഇല്ലല്ലോ
ഇല്ല അതാണ്
ആ നമ്മള് എന്ത് ആ ഇപ്പൊ ഈ ലഹരി അടിച്ച് എല്ലാരും അവനോന്റെ അവനോന്റെ പക്ഷെ നമ്മുടെ കാലത്ത് നല്ല സഹോദര സ്നേഹൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ എന്നാ ആൾക്കാര് വീട്ടിവന്ന് കേറുവാ പിള്ളേരെ വീട്ടിവന്ന് കേയറുവ ഒരു ആ റൂമിൽ ഈ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുംരു ബന്ധംല്ലാ ഒരു
ഫോൺമ്മൽ അടിറ്റായി
ഫോണിലേക്ക് കയറി ഇങ്ങനെ കറി കിടക്കും ഫോൺ മതി അതെങ്ങാനും നമ്മളെടുക്കാൻ പോയാൽ നമ്മളെ തിന്നയും ചെയ്യും ഉം ഉം അതലും നല്ലത് മിണ്ടാതെ മാറിരിക്കാനോർക്കും പക്ഷെ മിണ്ടാതിരിക്കുമ്പോഴും നമ്മുക്ക് തെറ്റല്ലേ? നമ്മള് പറയേണ്ട കാലത്ത് പറഞ്ഞു കൊടുക്കണ്ടേ?
ഉം
പിന്നെ നിങ്ങ എന്തെങ്കിലും സംഭവിച്ച നിങ്ങളൊക്കെ എവിടെയായിരുന്നു ചോദിച്ചാ? മന ച കൊടുക്കണം ഉം എന്താങ്കിലും സംഭവിച്ച കഴിഞ്ഞാൽ നമ്മള നമ്മളോട് തന്നെ ചോയിക്കുലേ പിള്ളേയിരുന്നു നിങ്ങളൊക്കെ എവിടെയായിരിന്ന്
ആ ഫസ്റ്റ് ലാസ്റ്റ് രക്ഷിതാക്കൾക്ക്ന്നെ അതിന്റെ പേരുണ്ടോ,
തെറ്റി യ്താലും ശരിയ്താലും എല്ലാരിക്കുന്നത് രക്ഷർത്താന്റെ തലയിലേക്കാ.
ആഹ
മ്മമാടെടയിലേക്ക് വരുയുള്ളൂ.
ഉം
ഉം അതുകൊണ്ട് അങ്ങ അതുപോലെത്തെ നമ്മള് മക്കളെയൊക്കെ കൂടുതല് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പറണത്. അതുപോലല്ല സമൂഹം നിക്കണ ഇപ്പം. ഒരു രണ്ടു പേരും കൂടരുന്ന് ഇപ്പല്ല പിള്ളേരെ മുടിയും വളർത്തി അങ്ങോട്ട് ഇങ്ങ ഇട്ടേക്കവാ അങ്ങനെ കാണുന്ന പിള്ളേരെ കാണുമ്പോെ പേടിയാ
നിങ്ങളെവിടെ സ്ഥലോ
ഞങ്ങള് ഇത് കൊ അങ്ങനെ സ്ഥലം തൊടുപുഴ
ഏ
ഉം ഇപ്പൊ നമ്മുടെ പിള്ളേർക്കായാലും മുടി നീട്ടി ഇങ്ങനെ വളർത്തണം. അതാണ് ഇഷ്ടം വെട്ടാൻ കൊടുത്താലൊരു ശകരം വെട്ടിട്ട് വരും മുടി. ആ സൈഡ് ഈ സൈഡ് പൈസ കൊടുക്കണ മാത്രം. ഉം പൈസ കൊടുക്കണ മാത്രം മിച്ചം പൈസക്ക് കുറവില്ല.
ഒരു സൈഡ് മാത്രം എടുക്കും മക്കൾ രണ്ടുപേരും അത ഇളയവന് തന്നെ അത്രേ ആവുന്നേ ഉള്ളു. അപ്പം അവന്റെ അവന്റെ നമ്മളി പറയണം കേൾക്കും നിത് അതും കൂടെ വളർന്ന വരുമ്പോം എന്നാ ചെയ്യുവോ?
ആഹ
പിന്നെ
എക്ക എന്താ പറ്റിയെ ഹസ്ബന്റിന്?
ഹസ്ബന്റിന് പണിയുന്നത് ഈ ലൈന്റെ പരിപാടി ആയിരുന്നേ. ലൈൻ ആഹ, അപ്പൊ അതിന് ജോലി സ്ഥിരമായിട്ടില്ലായിരുന്നു. ജോലിയില് ലിസ്റ്റിൽ കിടക്കുവവാ പേര് അപ്പൊ ഇത് ആദ്യമേ നമുക്ക് തുടങ്ങിയ അതിനകത്ത് ലിസ്റ്റി കിട്ടുമ്പോ എളുപ്പമുണ്ടല്ലോന്നും പറഞ്ഞ് അങ്ങനെ കൂടെ പോയി കൂടിതാ. കൂട്ടുകാരുടെ കൂടെ ആയിരുന്നേ
ഓ
എടാ നീ കേറിക്കോയോന്ന് ഞാന് എന്താ ബേല്ലേ കറണ്ട്ല്ല കേറിക്കോന്ന് പറഞ്ഞ ഒന്ന് വിളിച്ചുക്കാൻ പറഞ്ഞപ്പ ഇല്ല ഉറപ്പാ കേറിക്കൊളാ പറഞ്ഞേ ലൈ പോസ്റ്റിലേക്ക് അങ്ങനെ കേറി മുക മുകളി പോയി തൊടുകയും അപ്പ തന്നെ ആൾക്കനക്കല്ലതായി പോയി. എല്ലാരും മരിച്ചുന്ന്ന്നെ വിചാരിച്ചതാ. ആഹ എന്നിട്ട് അപ്പന്നേ ചെറിയൊര് തന്നപ്പോ പിന്നെ വണ്ടി കൊണ്ട് ഇട്ട് പൊക്കി ഒരാൾ കേറി ഇറക്കി. ത് തൊടുമ്പോ തന്നെ അപ്പതന്നെ ഫീസ് പോകും അവിടെ ഈ ഷോക്ക് ആ അതുകൊണ്ട് രക്ഷപെട്ടു. ലൈന് കറണ്ട് ഇങ്ങനെ നിക്കുവാണെങ്കിൽ ഇ അപ്പ തന്നെ ആള് പോയനേ അ ഇത് വലിയ ഇരുവങ്കൈ കമ്പിയ ആയിരുന്നു. വലെയ കറണ്ടിന്റെ ആ അപ്പന്നെ അങ്ങനെ കൈക്ക് ഒരു ഇത് വന്ന് ആ കൈക്കൊര് ഇത് വന്നേക്കവാ അപ്പൊ കൈടെ ഇത്, ചികിത്സക്കയിന്ന് പോവ വല്ലൂർക്ക് പോവ. ഇച്ചിഴിയുമ്പം പോകും ഡോക്ടറെ കാണാനേ മൂന്ന് വർഷ മൂന്ന് വർഷമായി കൈ മുറിച്ച പോയന്ന് തന്നെ പറ- അപ്പ അതൊരു നമുക്കൊരു ഇല്ലാ നമ്മുടെ കൈയില് ഇല്ലന്ന് പറയുമ്പോ നമുക്ക്- ഒരു ഭയങ്കര വിഷമോയല്ലേ
ഉം ഞമ്മക്ക് ചെറിയത് പറ്റിയാ മതി
ആ എന്നിട്ട് ഒരു ചികിസ- ആദ്യം കോറെ ഒറ്റരിക്കന്നെ മൂന്ന് ലക്ഷം രൂപ ആയി അതുകൊണ്ട് പിന്നെ നമ്മള് വന്നു അവിടെന്നപ്പോ അത്രെയും പൈസ ആയില്ല പിന്നെ അന്ന് അന്ന് നമ്മള് ഒത്തിരി ഓടണ്ട് വന്നു മരുന്നുകൾക്ക് വേണ്ടെ ഗവനസില് പോയി അങ്ങനെണല്ലോ മരുന്ന് കിട്ടാം പാടാണല്ലോ അവിടെ പോകുമ്പള് അത്ര പോ അത്ര പോകുമ്പേ അത്ര പറഞ് ഇങ്ങനെന്നെ പർഞ്ഞ് എന്തായാലും
ക്യാഷ് ഇല്ല ക്യാഷൊക്കെ ഞാന് ഇങ്ങളെടുത്ത് ഉണ്ടായിരുന്നോ?
ആഹ് ക്യാഷ്ന്ന് പറയുമ്പം എന്റെ ആങ്ങള കൊറെ മോടക്കി പിന്നെ നമ്മള് ബലാശ വായ്പ്പയും മേടിച്ച് കോർച്ച്
ആഹ് ആഹ്
അങ്ങനെ ആഹ് കൈക്ക് ഇപ്പം മന്ത്‌സ സാധീനകോറവ് ഉണ്ട് ചെറിയ ഒരിതെ ഒള്ളൂ എന്നാലും നമക്ക് കൈ ഉണ്ടെന്നൊരു ഇതുണ്ടല്ലോ മസിൽ മസിൽസൊക്കെ പോയേ ആഹ് പിന്നെ കൈ ചെറുതായിട്ട് അനങ്ങും ഒച്ചികുള്ളെ കൈ ഇങ്ങനെ കൂട്ടി പിടിക്കാൻ പറ്റിയേരാ കൂട്ടി മുക്കാ ഭാഗം പിടിക്കാൻ പറ്റ്ന്നു മൊത്തം പിടിക്കാൻ പറ്റില്ല കൂട്ടെ എന്നാലും ഡ്രൈവ്ക്കെ ഡ്രൈവിങ്‌ ക്കെ ചെയ്യും എവിടെക്കെ പോണങ്കിലും കൊണ്ടോവാ കാറൊക്കെ എട്ക്കും ഇപ്പം പയ്യെ ബൈക്ക് ഇട്ക്കാൻ തോടങ്ങി
ഏഹ്
കൈ ഇങ്ങനെ വർക്കെയ്ത് വർക്കെയ്ത് വർക്കെയ്ത് ഇനി മസിൽസ് ഉണ്ടാവൂല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഇത്രയൊക്കെ തിരിച്ച് കി റബിനോട് സ്തുതി ആഹ് ആഹ് അതുപോലെ ന്നച്ചാ മരിച്ചുന്ന് വരെ പർഞ് ആദ്യം പിന്നെ പർഞ്ഞു കൈ പോകൂന്ന് പർഞ്ഞു അന്നാലും നമുക്ക് എല്ലാം റബ്ബ് നമ്മളെ അനുഗ്രഹിച്ചു ഇപ്പ അതുകൊണ്ട് ഞ വർക്കിങ്ങ്ന് പണിയാനൊന്നും പോവാൻ തോടങ്ങിട്ടില്ല മൂന്ന് കൊല്ലായിട്ട് ഇങ്ങനെന്നെ ഇ
അപ്പൊ ഇങ്ങള് തയ്യല് ചെയ്തിട്ടാണോ ഇതൊക്കെ മുന്നോട്ട് പോയെ?
ആഹ് ഇപ്പം പോണം അങ്ങനെയ
ഇന്ഷാ അള്ളാ നിനക്ക് അത് അറിഞ്ഞുടാല്ലേ
ഉം അതാ അറിയാതെ- എന്നുവച്ചാ വീട്ടിൽ നിന്നപ്പോ ഞാന് തൈയ്യല് പഠിക്കാൻ പോയിട്ടുണ്ട് ഒരു കൊല്ലം പോയാരുന്നു പിന്നെ- അത് ചെയ്യണില്ലായിന്നോ പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടെ ഈ- ഈ ഹസ്ബന്ഡിന്റെ ചേട്ടന്റെ മകള് ച തയ്ക്കുന്നണ്ട് അപ്പൊ അവിടെ ഇടയ്ക്ക് സഹായിക്കാൻ പോവുയിരുന്ന ചുമ്മാ തയ്ച്ചന്ന്- ഒത്തിരി വർക്കുള്ളപ്പം ഒന്ന് ഇച്ചിരി തയ്ച്ചുതാന്ന് പറഞ് വിളിക്കും വിളിക്കുമ്പോ അങ്ങനെ കൊടുക്കും തയ്ച്ചു കൊടുക്കുമായിരുന്നു പിന്നെ അത് നമുക്ക് തന്നെയ ആയി തൈയ്യല്
ആഹ് ഷോപ്പാണോ
ഷോപ്പ്ന്ന് പറഎന്നൊന്നുമില്ല ഒരു ചെറിയ എന്താ വീടാ വീടിന്റെ മുമ്പിൽത്തന്നെ കുഞ്ഞു കടയില്-
ആഹ് എന്നാലും നമ്മളെ ആവശ്യത്തിനും ആഹ്
പിന്നെ വാടകൊന്നും പിന്നെ കൊടുക്കണ്ട നമ്മുടെ കട തന്നെയ അത് പിന്നെ- അപ്പൊ പിന്നെ വാടകൊന്നും കൊടുക്കാ അതൊണ്ടരു സമാധാനം ഉം നെറ്റി തുണിയൊക്കെ എടുത്തോണ്ട് വന്ന് വെക്കും എന്തെങ്കിലും വേണ്ടേ ആൾ- ക്കാര് വരണ്ന്ന് കേയറണമെങ്കിൽ
ആഹ് ആ
തുണിയൊക്കെ പോയി എടുത്തൊണ്ട് വന്ന് വെച്ച് അങ്ങനെ- അപ്പ ആൾക്കാര് വരവ് പിന്നെ ആദ്യമൊക്കെ ആൾക്കാരിഷ്ടപോലെ സഹായിച്ചു ട്ടോ അറിയാവുന്നവരെ- ക്കെ കൊറേച്ചായാലും പൈസയൊക്കെ തന്നു പിന്നെ കചോടത്തിന് ആണ്ണെങ്കിലും ഒരു ഇത് ഇരുന്നോട്ടേന്ന് പറഞ് ആ- അവിടെന്ന് മേടിക്കുവായിരുന്നു
ആഹ്
അങ്ങനെയാ തൈയ്യല് ഫസ്റ്റ് കിട്ടിയത് നമുക്ക്
ഉം
അപ്പൊ എല്ലാ എല്ലാവർക്കും തന്നെ അറിയാം നമ്മള് അങ്ങനെ ആരെയും ഉദ്രവിക്കാനൊന്നും പോയിട്ടില്ലല്ലോ അതൊണ്ട് ആഹ് എന്താലും വലിയ ഇതില്ലാതെ പോണു
നിങ്ങള് ഒറ്റക്കാണോ വീട്ടില്
ഓ
ഹസ്ബൻറിന്റെ അ അമ്മയൊക്കെ ഉണ്ടോ
ആഹ് എല്ലാം ഒ കൂടുതൽ ഒറ്റക്ക് താമസിക്കണ നേരോ റോഡിന്റെ അപ്പറേം അവരുടെ വീട് തറവാട് ഉം അപ്രയും ഇപ്രയും ആഹ
അയി
എന്നാ വെക്കട്ടെ എന്നാ
ആഹ് ശരി
ശരിയെന്നാ
ഓക്കെ